ആഹ് പറയൂ
പറയു എന്തൊക്കെയിണ്ടേനു വർത്താനം ഏഹ് ഹ് കെടക്കാനായോ
കെടക്കാനായി ഇല്ല കുട്ട്യോളൊന്നും ഒറങ്ങീക്കില്ല
ആഹ് ആഹ് നേരം വൈകിയാ കിടക്കാ
മ്മ് പത്തണി പത്തരൊക്കെ ആകും അല്ല പത്തര
ഞാനൊക്കെ പന്ത്രണ്ട് മണി പന്ത്രണ്ടര ആകാതെ കിടക്കുന്നില്ലാത്ത ആൾക്കാരാ അയ്യ് എന്താ ചോദിച്ചത് കൊറച്ചേരം ഒരു പതിനൊന്നുമണി അല്ല പതിനൊന്നെ മുക്കാ ക്കാലൊക്കെ ആകുമ്പോൾ റൂമിൽ കേറിയാൽ ഒരു പന്ത്രണ്ടേകാല് വരെയൊക്കെയെ മൂപ്പര് ആദ്യം ഉറങ്ങൂട്ടോ
ആഹ്
പിന്നെ മൂപ്പര് ഫോൺന്റെ ഒച്ചേട്ട്ക്കാണ്ട് ചീത്ത ഒക്കെ പറയ. അത് പറ അത് കേക്കാഞ ഇൻക്ക് ഒറക്ക് വരൂലെ. ചീത്തേക്കാഞ്ഞാല്. അപ്പൊ ഫോൺ മേൽ കളിച്ചാൻ ഇൻക്ക് ഇൻട്രസ്റ്റാ. അപ്പൊ ഉറക്കൊന്നും വരേല്ല.
പിന്നെ നേര് നേരത്തെ നീച്ചോ എപ്പ നേരത്തെ നീച്ചുവോ? ആഹ് എത്ര മണിക്ക്?
മാപ്പള പള്ളികയ്ക്ക് പോയി. നാലരാകാന് ക്കനകാവുമ്പോ. വാങ്ക് നാലരക്കല്ലേ? അപ്പൊ ഞാനും എണീക്കും പൂയാപ്ലേന്റെ കൂടെ
അഹ് സരി അപ്പൊ പിൻ. ആഹ് അപ്പൊ നിർബന്തായല്ലോ
അത് സെര്യായാണ്. പിൻന്താ ഏഴ് മണി ആകുമ്പത്തിന് ചായ് യും കടി ഒക്കെ ആവണെ. മൂപ്പര് ഏഴ് മണിക്ക് പോയി
അപ്പൊ ആദ്യം അടുക്കളെ കേറൽ ഇജ്ജെയ്ക്കാരം.
ആദ്യം അടക്കളെ കേറിയ അത് എടക്ക് രാവിലത്തെയൊക്കെ ഞാൻ ഉണ്ടാക്കും മ്മ് ഓരൊക്കെ പിന്നെ ഇമ്മ ഇമ്മല്ലാത്തൊണ്ട് പിന്നെ ഇമ്മല്ലാക്കെ ഇജ് വന്നിട്ട് ഇമ്മ ഇല്ലാത്തോണ്ട് ഇപ്പോ ഓളും രാവിലെ വരണില്ല ഓളക്കെ ക്ക അഭിനീശര ന്നല്ലാതെല്ല
വിജയവിന എരിയാ ലും ഉണ്ടാക്കണ ല്ലോ
ബ ഇതായില്ല ഏഴുമണിക്ക് ഏഴുമണിക്ക് പോകുമ്പോത്തന്നെ ഇണ്ടാക്കണ്ടേ ഒരു ഞായറാഴ്ചയും ലീവില്ല എല്ല ദെവസവും ഒണ്ട് അപ്പൊ എല്ലാ ദെവസവും അവര് പറയുവെ അഞ്ചനിക്ക ആ നാലരക്ക തൊടങ്ങണ പണിയാണ് പന്ത്രണ്ടര വരെ
ആ ഏയ് പിന്നെ ചോറും കറിയൊക്കെ അതിന്റെ വെ - അതുപോലെ തന്നെ ആ ഒര്ക്കും
അതൊന്നും ഇല്ല കുട്ടികളെ പറഞ്ഞയച്ചിട്ട പറഞ്ഞച്ചിട്ട പിന്നെ ബാക്കി പണിയൊക്കെ
ഏ അപ്പൊ അതല്ലേ ഗ്യാസും- ഇപ്പൊ തീ കൂട്ടുമ്പോ തീ കെടൂല്ലേ ഈ ഗ്യാസുംമേല വക്കല് രാവിലത്തെ
അല്ല അല്ല പൊറത്തന്നെ കറിയും ചായയും ഗ്യാസുംമെ വയ്ക്കും
ആഹ്
ഇപ്പം അതോ അങ്ങനത്തൊക്കെ പോ എന്താ പുറത്ത് വിടും അ തീ ഒന്ന്കൂടെ കൂട്ടും അയിനിപ്പ നമ്മുക്ക് എന്താ മൊടക്ക്
അത് സരി
അങ്ങനെ അവിടെ കെട്ടി കെടക്കും തനിയെ വെച്ചാണ്ട് ഇങ് പോരും
ആഹ് ആഹ്
ചെയ്യും പിന്നെ കുട്ടികള് വന്ന് സ്കൂളുക്ക് പത്ത്മണിക്ക് പോയികഴിഞ്ഞിട്ടാണ് പിന്നെ-
അത് വരെ ഫ്രീ ആയിക്കും
ഫ്രീ ആയിട്ടില്ലായില്ല എന്തെങ്കിലും വിറ്റടിച്ചട്ടാണ്ടാവും പിന്നെ- പിന്നെ വല്യോനും രാത്രി മദ്രസ് ആ അപ്പൊ ഓന് എ പ്പോ പഠിക്കും പഠിക്കാനും എഴുതാനും കൊടൂല അപ്പൊ ഓന്റെ ഓന്റെ ടൈമ് ഈ രാവിലെ ഞാനെണീച്ചുമ്പോ അത് ഓല ടൈമാണ് പഠിക്കാനും എഴുതാനും ഇള്ളത് അപ്പൊ ഓൻ്റൊപ്പൊന്ന് കൂടും ഞങ്ങ കൂടി കൊടുക്കണേ എന്നാലേ അവര് പടിച്ചോളേ അല്ലെങ്കി തിരിഞ്ഞോക്കൂല അപ്പൊ ഓലപ്പൊന്ന് കൂടും പിന്നെ വിറ്റ വാ ഞാനേ ഞാൻ മനസ്സ്ക്ക ഞാൻ ടി റാണ് എന്നിട്ട് ഞാൻ തുടങ്ങും പഠിപ്പിച്ചി എന്ത് സങ്കല്പിക്കാനാ നമുക്ക് ജീവിതല്ലേ പിന്നെ പിന്നെ ഒന്നരാടം ഓടട്ട ഓളടിച്ചരും പിറ്റേന്ന് ഞാ അടിച്ചരും അങ്ങനെ പോകും
ഏഹ് ടൈം ടേബിൾ പ്രകാരം
ആഹ് ഒക്കെ ഞങ്ങളൊക്കെ അങ്ങനെ തന്നാ അടുപ്പത്താണെങ്കിലും അങ്ങന തന്നെ ഇന്നോളാണെങ്കി നാളെ ഞാന് പക്ഷെ രാവിലത്തും ഞാൻ പറഞ്ഞില്ലേ രാവിലത്ത മാത്രേ ഞാൻ ഇണ്ടാക്കല് കാരണം ഇന്റെ പുതിയാപ്പിളക്ക് പോവാനൊരു ആ അയിന്റെ ആവശ്യം
ആ അതായല് കൂട്ടൂല ആ അപ്പൊ ഇനി ഇജ്ജ് ഇപ്പം ഇല്ലാഞ്ഞാല് എങ്ങനെയ ഓള്
ഓള് എടുക്കും ആ അനു അനു ഇന്റെ ഓളി ഇന്റെ മാപ്പിള ഒറ്റക്കെട്ട് പോരാ പൊട്ടത്തി
അതൊക്കെ ചോദിച്ചു അപ്പ ഇജത്താട്ടല്ലേ ഓള് പോണന്ന് ഇജ്ജ് പോകലില്ല
ആ ഓ ഞാൻ പോകുമ്പോളേ ഓ ഞാൻ പോകുമ്പോ ഒന്ന് ഓ പോകും പിന്നെ ഉമ്മ ഉണ്ടാവലോ ഓ വല്യ ചെറിയോള് പോയാൽ സുഖണേ ചെറിയോള് പോണം ഇനിക്ക് ഇങ്ങോട്ട് പോരണെങ്കില് അല്ലെങ്കിൽ ഇമ്മ ചെറിയോള എടുത്തേക്കാരം
ആ അങ്ങനത് ഇജ്ജ് നോക്കല് ഞാൻ വിചാരിച്ച് ഇപ്പ ആ
ചെറിയോളെടുത്ത്കാരം അല്ലെങ്കിൽ ഇന്നിപ്പം ഉമ്മ ചെറോൾ പോയോണ്ട് തറവാട്ട് കറങ്ങയിക്കേ അപ്പോ ഇന്റെ പുയാപ്പിളന്റെ അടുത്താളു ണ്ട് അ അതുകൊണ്ട് പോരാൻ കൂടിയ അതല്ല ഇനി മറ്റോള് പോകുന്നില്ലുണ്ടങ്കിൽ എനിക്ക്ന്ന് പോരാൻ കൂടുല
ആ പത്തണിഓള് ഉണ്ടാക്കി കൊടുക്കൂല്ലേ ചായ കടിൊക്കെ
ഉണ്ടാക്കും അന്റെക്കും അവിടെ പോയി കടക്കൂല ഒറെക്ക് വർക്കരുല പറഞ്ഞാണ്ട്
ഹേ
ഒറ്റക്ക് കിടക്കാൻ ഞങ്ങൾ അയക്കൂല
ഉം അല്ല ഇവിടുന്ന് ആയാലും ഓളുണ്ടായ ഓള് ഉണ്ടാക്കിടുക്കൂല്ലേ
ആ ഉണ്ടാക്കി കൊടു കൊടുക്കായി അല്ല പക്ഷെ കുഞ്ഞ ഇപ്പാക്ക് പോണ്ട എനിട്ട് പോണ്ട പറിം ഓള് പോയില്ലെങ്കിൽ പോണ്ട പറയിം ആ അത് രാവിലെയും ബുദ്ധിമുട്ടിച്ച് അ താണ് ഓല കെതിഎടുക്കണ്ട പറഞ്ഞുകാണ്ട് ആ ആ ഇന്നോട് ഓള് പോയിട്ടില്ലെക്കിൽ ഇജ്ജ് പോടാട്ടോ അങ്ങനേ പറയാ
ഏ ഏ പോണയിന് പ്രശ്നം ഒന്നുമില്ലല്ലോ
ഏയ് പോണേന്നും വരണെനും പ്രശ്നം ല്ല ചില ദിവസങ്ങളിൽ ചില അപ്പോ ഞാൻവിടെ വേണം നിർബന്ധമില്ല ആ എന്തിനാ പോണത് അതാണ് ഇതാണ് ചോയ്ക്കും ഒരു ഒരു അന്തിം ഉറങ്ങാന പോര്ണത് നാളെ പോകും വേണ്ടേ
ആഹ ഒക്കൂലല്ലേ പോണ്
എടി ഒരിക്കലും ഒക്കൂല പ്രത്യേകിച്ച് ബസ്സിനാണെകിൽ ഇന്ന് ആങ്ങള കൊണ്ടവരാൻ വന്നക്ക്‌ അത് കൊണ്ട് പിന്നെ വല്യ കുഴപ്പല്ല
അപ്പ അപ്പൊഞ് അന്റെ മാപ്പിള അന്റെ പേരൊക്ക ഒന്നും പോരാ ഒയ് വ് ണ്ടാവൂല്ലേ
പെരുന്നാും കൂടി അയ് ഇല്ല കേട്ടാണി പെരുന്നാ കൂടി ഇന്റെ മാപ്പിള പെരുന്നാളും പ്പണിയ അതന്നെ വെറുതെ ഒരു ഹർ താലുണ്ട് എല്ലാ കടക്കുംപല കട തുറന്നോക്കും ഞാൻ പറഞ്ഞ കടക്ക ഒരു കല്ലേറിടെ ഓസ്ഥുണ്ട് ഒരു കല്ല് എന്തിനാ ഓരാള് എർ ആ പാണക്കാട് തങ്ങന്മാരെ പെരന്റെ മുന്നിലാണ്
ഏ അവിടക്ക് പോണോ കൊറേ പോണ്ടേ
ആ തങ്ങൻമാരെ വീട് കണ്ട ക്ക്ണോ പാ ണക്കാട് പാണക്കാട് ആ ഞങൾ അവിടുന്ന് അരമണിക്കൂർ ദു യാത്ര ഉണ്ടേ ബൈക്കിമ്മൽ
ഏ അത്ര ദൂരത്ത് കൊക്കെ ഒക്കോ പോകാന്
ഓ പോകണന്നെ അതെ എനിക്ക് കേക്കണോ നിന്റെ മാപ്പിളിനെ എവിടെ കൊണ്ട പോയിട്ട് അവിടെണ്ടാവും അത അങ്ങനെയാണ്
പിന്നെ അവിന്ന പോരൂല
പോരുല്ല ഇന്റെ ഇളയച്ഛന്മാരൊക്കെ പറയാ ഇങ്ങക്ക് പോന്നൂടെ പോന്നൂടെ അത് അങ്ങനെടി എവിടെ കൊണ്ടിട്ടത് അവിടെ ഉണ്ടാവും കൊറെേ ആൾക്കാർ ഗൾഫ് കൊ ഗൾഫ്ക്ക് കൊണ്ടോവാൻ എന്തോ ഇഷ്ടാന്ന്റാര കാരണം പോരൂലാന്ന് പറഞ്ഞുകാണ്ട് ഞാ പറയാ ഗൾഫക്ക് പോയാൽ ഞാൻ പിന്നാലെ പോയന്റെ രും അല്ലാതെ ഇങ്ങോട്ട് പോറലുണ്ടാവില്ല ഭയങ്കര
അ അ
അറിയുന്നവരോട് മാത്രേ ഇങ്ങനെമുണ്ടോള്ളൂ
ഏ ഹ്
അ ഞാൻ ഞാൻ പിന്നെ ഞാനേ പിന്നെ അ വിടെ ഫുള്ള് വള വള ഞാന് ഉണ്ടാവു ആദ്യം കുറേ സൈലന്റ്നി ട്ടോ ഇപോ ഞാൻ എന്നൊക്കെ പറയും ഇളച്ചമ്മാരും പറയും പറയും ഭർത്താന പറഞ്ഞിട്ടേ മറ്റതുപോലെക്കെ സൈലന്റെ എന്നു നല്ലോണം സംസാരിക്കും രണ്ടാളും ഞങ്ങള് മൂന്നാളന്നെ മതി തി ഞങ്ങള്ൾ മൂന്നാ ഞങ്ങൾന്നെ ട്രോലി കണ്ട അങ്ങനെ പറഞ് കുത്തിർക്കും
ഏ നിങ്ങളല്ലാത്തരുമലേക്കാരും
ആ മാശാഅള്ളാ അൽഹംദുലില്ലാ ഇപ്പൊ കൊയപ്പൊന്നുല്ല ഞങ്ങള് വയങ്കര ടെൻഷനേ ഇപ്പൊ കൊയ്പ്പൊന്നുല്ല്യ
ഏ
മക്കളാആടെ തല്ലൂ ന്ന തല്ലൂടിക്കോട്ടേജാര്ച്ചും അല്ലാ ഞങ്ങളെടപെടാൻ പോവൊന്നുല്ല ഉം ഉം പിന്നേ പിന്നെന്താ
പിന്നെന്താ
ചൊറയി ഇപ്പത്തെ
ഇല്ലേ ആ ഇപ്പത്തെ കഴിഞ്ഞ് നോമ്പർകുഭം പ്പം തിന്ന് ഇന്ന് ല്ല
പിന്നെന്നൂലാ
ഉം ചോറെന്നെല്ലേനിയപ്പോ പിന്നെ വേണ്ടായാര്ച്ച്
ആ ഇച്ച് ഇച്ചെടീ എല്ലാരും അങ്ങെൻതിന്നും ൻ്റെളച്ചി യളൊക്കെ ൻ്റെളച്ചി അട്ത്തെമ്മക്കെ തിന്ന് നോബ്ബർക്കുബ്ബോ ഇച്ച് ന്നാലും കെട്ക്കുബോ മാണം ഹ ഹഹ്ഹ അല്ലങ്കിൽ പൊർതിയേടാണ്
പള്ള നല്ലോന്നർഞ്ഞാലും പിന്നിം പൊയി തിന്നും ഇച്ചങ്ങനൊക്കൊരു സ്വഭാവാ
അഹ്ച്ചുഡ്ഢെടീ ഇത് പ്രത്യേകി പ്രത്യേകിച്ചിന്റെ പരിയി തൊള്ള കൂടാതെ തിന്നു ഞാൻ
അ എല്ലാരും അങ്ങനെയന്നെ അവനാൻ്റെ പെര
ഇപ്പൊ തടിം കൂടുണ്ട് ഉം കുപ്പൊക്കെ ഇപ്പ ഷൈപ്പൊക്കെ പോവ്ണ്ട് ഉം പിന്നെൻ്റെ മാപ്പൾക് പിന്നെ തടി വാണം അതോണ്ട് പിന്നെ ഇച്ച് വല്ല്യ ബേജാറില്ലാത്തെ മൂപ്പർക്ക് നല്ല തട്യാണം
ഏ അതടിണ്ടൊ
ഉം അഹ് തടിയൊന്നുല്ല പക്ഷെ അയിന് തടിവാണം
എ
അങ്ങനെ ണ് ഹെ
അല്ല
ഉം ആ അതോ അതന്നെ അതൊണ്ട് കൊഴപ്പല്ല ഇന്നോടറിയ ഇതിന്നൊരു കിലോ കൊർഞ്ഞ്കാട് ഇൻ്റട്ത്ത്ക് വരേര്ത്ട്ടോ റിയും
ഉം നമ്മത്ര
അഹാ ത്രിം തിന്ന ഉം തടി വാണം ഓൽക്കങ്ങനെഓല്യാരെ എർച്ചിലെ എർച്ചിങ്ങനെ കാണണം കുട്യളും ഞാനൊക്കായാലും നല്ല തട്യാണം ഉം തടിഢോ
ഏ ഞാതടി തടിയൊക്കെ
എന്താ
കുട്ടീക്കെ വളേൽ അല്ല പള്ളേല്ലണ്ടാരുന്നില്ല ഉം അന്നല്ലെ ഓൻ പോ പോയിനി പാലുടിച്ചിണ ടൈമിലൊക്കെ പിന്നങ്ങട് കൂടിക്കാ കൂടീനോണ് പോയാ വേറൊരു കോലാ
പോയാ ഒരു രസല്ലല്ലോ
ഉം വേറെത്തോരു മോറാണ്ട് പോവും പറ്റാണ്ട് ഒട്ടും
ആഹ് അതാണ് അതാണ് ഇന്ന മോരയിക്കാത്തതേ
ഏഹ്
ഇൻക് ഇന്റെ പതിൽ അത്യാവശ്യം കൊർച്ച് പൊന്തലുണ്ട് ഞാ തടി പോയ ആഹ് പല്ല് മാത്രൊള്ളു പറയുന്നത്
ഏഹ്
അതാ
ആ
ഞാ ക്ലിപ്പ കിട്ടി കല്യാണത്തിന് മുന്നേ ക്ലിപ്പ് ഒക്കെ ഇട്ടിനി ഞാന്
ഇങ്ങോട്ട തന്നീല്ല
താന്നു പിന്നെ രാത്രിൽ ഇണ്ണ സി എന്താ ഒറ്റക്ലിപ്പ് ഉണ്ടാലോ
ആഹ്
ഇത്തെപയ് വർത്താനം പറ്യാ ബുധിമുട്ടാണ്. അപി ഞാനത് ഒഴിവാകി അതോടുകൂടി പിന്നെ പയേ വാതിരി പിന്നി യായി.
ഏഹ് പിന്നിം പൊന്തിന്ന്ല്ലേ
ഉം ശരിക്കും ആ ക്ലിപ്പിടണം.
ഉം
എഹ് കൊറേയായി ഞ്പ്പൊ നോക്കിട്ട് കാര്യല്ല തള്ളായിലേ ഞാ എന്തു പർഞ്ഞാലും ന്റെ മാപ്പ്ള താറിയ ആഹ് ഇഞ്ഞി ആരന്നെ കെട്ടാൻ പോവ്ന്നല്ലല്ലോ അറി അയ്നങ്ങതോ അതെ ട് പിന്നെ പക്ഷെ അമ്മക്ക് കാണാ ഒരു ബോക്ക് ഒരു എന്താ ചീർച്ചാ പല്ല് മുഴുവനും കാണ പിന്നെന്താടി
ന്നാ ഇന്നത്ത
ആഹ് ന്നാ ജ് കെടന്നോ ശരി ന്നാ
ആഹ് ന്നാ ആയിക്കോട്ടെ
ന്നാ സ്